കേക്കില്ലേ ആഹ്
കേക്ക്ണ്ട് നല്ല വർത്താന
ആഹ്
ജോലിയൊക്കെ കഴിഞ്ഞോ
ഒക്കെ കഴിഞ്ഞു
ഉം ഫുഡഴിച്ചോ
ഫുഡ് കഴിച്ചില്ല
ഉം പൊറത്ത് ജോലിക്കോണ്ടാ
ഇല്ല ഇപ്പം പോന്നില്ല
ഉം
ആഹ് വീട്ടില്ലന്നെ ജോലി എടുക്കാ മാത്രംണ്ട്
ഉം അതന്നെ തീരുന്നില്ല
ആ രണ്ട് മൂന്ന് കുട്ടികളോന്നണ്ട് പോയി കഴിയുമ്പോത്തിനെ
ആഹ്
പിന്നെഓ പോയിന് ഒലെ ബാക്കിയുള്ളള്ളോടേക്കാ നമ്മള് കഴിച്ചുമ്പോത്തിന് ഓല് വരാനായി ഉം പിന്നെന്താ കുട്ടികളൊക്കെ പോയോ കുട്ടികൾ എത്ര കുട്ട്യാള്ണ്ട്
മൂന്നാള്
മുന്നാള്ലെ
ഇങ്ങക്കോ
ഞങ്ങക്ക് നാലാള്
ആ വേറെ ഓൺലൈൻ ആയിട്ട് ജോലി ചെയ്യാണണ്ടാ
ഇല്ലില്ല
പിന്നെ
ഫുഡൊക്കെ എന്ത്ന്ന്
സാധാരണ ചോറും ഒരു മീൻകറിയും മീൻ പൊരിച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചേനും കഴിച്ചിട്ടില്ല
ഉം എന്ത മീന്
മത്തിയ
ഉം നല്ല മത്തിയാ
ആ കൊയപ്പല്ല ങ്ങളെ ചോറ്
ആ ചോറൊക്കെ ആയി ചിക്കൻ കറിയ
ആയാ
ഉം
കുട്ടികളൊക്കെ എത്രേലാ പഠിച്ചിന്
അത് പത്ത് കഴിഞ്ഞു ഒരാള് എട്ടില് ഒരാള് രണ്ടില് ങ്ങൾ തോ
ഞങ്ങൾക്ക് ഒരാള് പ്ലസ് ടു ഒരാള് ഏയില് ഒരാള് അഞ്ചില്
ഉം വേറെ ചെറുതാ
ആഹ് ഒന്ന് ചെറുതാ അത് അങ്കനോടില് പോവലാ
ഉം
പിന്നെ വേറെ അലോ കൃഷിയൊന്നുല്ല കൃഷിയും ചെടികളൊന്നുല്ലാ
ഉം അങ്ങനത്തെ താല്പര്യം ഇല്യേ
താല്പര്യ ആയിട്ടില്ല അയിന് അയിന സ്ഥലംന്നൂല്യേ അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു പേരെള്ളൂ
ആഹ്
ഉം അ സ്ഥലങ്ങളൊന്നില്യ അപ്പൊ പിന്ന അയിന്മേലങ്ങനെ സൗകര്യ ഇല്ല
ഉം യാത്രൊക്കെ പോവാറിണ്ടാ
യാത്രേ ആഹ് യാത്രക്കെ എപ്പഴെളെലുക്കെ പോകും ഓക്കെ പോവാണ്ട് നമ്മളൊക്കെ
ഏഹ്
എവിടെക്കെങ്കിലുമൊക്കെ പോവാണ്ടമ്മ ങ്ങനെ പോവും
ആഹ്
അല്ലാത്ത യാത്രയൊന്നുല്ലാ നമ്മളയിന് വീട് പണിയനെ കഴിയുമ്പോതേനും ഒരു മണിയൊക്കെ ആയി തൊടങ്ങും പന്ത്രണ്ടണി ഓരോണിയൊക്കെ ആവും ചെലപ്പോ
ആഹ് എന്ത് ജോലി ചെയ്യാനാ
ഏഹ്
എന്ത് കയ്ഞ്ഞാല്
വീട്ടിലെ ജോലിയന്നെ കഴിയുമ്പോത്തനെ
ആഹ് ആഹ്
അവനോർക്ക് പോവാനായോ ഓക്ക പോവാൻ ടൈമേ പണിച്ച് പോവേയും ചെയ്യും
ആഹ് പോവാണ്ടേ പിന്നെ അന്ന്
അന്ന് സ്പീഡ് കൂടും ആഹ് അല്ലാത്തന്ന് ഇങ്ങനെ ആക്കുമ്പോ അവര് എടുക്കും
ഉം
പിന്നെ ഞങ്ങള്ംഒരു തറവാട്ടിലാണ് നിക്കനത്
ആഹ് വേറെ ആരും ഇണ്ടാ നിങ്ങള് ഒറ്റൊക്കെ ഉള്ളു
ഇട്ടക്കണോ അമ്മേം ബപ്പൊക്കെ മരിച്ചേന് ന്നുല്ല എന്ന ഏട്ടന്മാരൊക്കെ വറെ പെരേട്ത്തു പോയി
ആഹ്
പിന്നെ
ഫുഡൊക്കെ എല്ലാം ഇണ്ടാക്കുവോ ചോറ് ഇതൊക്കെ ഉം സ്പെഷ്യലായിട്ട് അറിയില്ലേ
അങ്ങനത്തതൊന്നും ഞങ്ങക്കറിയില്ല
ഏഹ് അപ്പൊ പലഹാരം പൊറത്ത്ന്ന വാങ്ങല
അങ്ങനെ സാനം എപ്പളും ഒന്ന് വാങ്ങൂല എപ്പളെങ്കിലൊക്കെ ഒന്ന് വാങ്ങുള്ളൂ
ആഹ്
അല്ലാതെ എപ്പോഴും അങ്ങനെ പൊ
വൈന്നേരം ചായക്കെന്താ കടീണ്ടെ
ഓര് സ്കൂളിട്ടന്നാ ചോറുന്നു
ഉം
ആഹ് അല്ലെങ്കില് ചക്കക്കെ ഇണ്ടെങ്കി അതോക്കെ തിന്നും പോവ്ത്തക്കെക്കെ ഇണ്ടെങ്കി ചായിം
ബേക്കറി കഴിക്കോ?
ആഹ് ബേക്കറി ആഹ് ബേക്കറി ഓല് അപ്പന്നെ കൊണ്ടന്ന്ക്കും
ഉം അത് എല്ലോട്ത്തും അങ്ങൻത്തെ രൻ രണ്ടിസം തേയ്ച്ച്ണ്ടാവൂല
ആഹ്
ഏഹ് മഴണ്ടന്ന്
ആഹ് മഴന്നെണ് ഇന്ന്പ്പോ മഴേണ്ട് കൊർച്ചേരം ഒര് ഒലർവ്വ് ഇണ്ടാഴി
ഒരു വെയില്ണ്ട് ചെർതായിട്ട്
ഏഹ് ഇബടെപ്പളും മഴ പാറ്റ്ണ് ണ്ട്
ചോറ് ഫുൾ കഴിക്കാനായാ
ചോറ് കഴിക്കാൻ കോർചേരം കൂടി കഴിഞ്ഞിട്ട് കഴിക്ക ചാരിച്ച് രണ്ടെണിയൊക്കെ ആയിക്കോട്ടെ ചാണ്ട്
ഉം
എന്താ രാത്രിക്കൊക്കും ചോറെന്നെ
ആഹ് രാത്രി ചപ്പാത്തി ചേലെന്നൊക്കെ ചുടും ചോറ് കോറവ്ള്ളന്നൊക്കെ ചപ്പാത്തി ഇടും
ആഹ്
ഉം അതന്നൊക്കെ ചോറന്നെ
ചപ്പാത്തി ഇഷ്ടാണോ?
ആഹ് ഷുഗറ് ണ്ടായൊണ്ട് ചപ്പാത്തി ആയി അങ്ങനെ ആഹ് ഷുഗറ്ണ്ട് ആഹ് ഇന്നയ്ട്ടോള്ളു
ഇൻസുലിൻ ണ്ടാ?
ഗുളികേ
ഉം എത്ര ഗുളിക?
രണ്ടു നേരം
ഉം ഷുഗർ എത്ര ഇണ്ടാവും
ഇരുന്നൂറ് ഇരുന്നൂറ്റി അയ്മ്പതൊക്കെണ്ട്
ഉം
ഉം
ക്ഷീണം ഉണ്ടാവൂലേ ഷുഗറിണ്ടായാല്
ആഹ് ക്ഷീണം കൊയക്കൊന്ന് ഒക്കെ ഇണ്ടാവും ചെല സമയത്ത്ട്ടോ ചെല സമയത്ത്
നീ വിറയല് ഇണ്ടാവോ കൈക്ക്
ആ ഇതുവരെ ഉണ്ടായില്ല ചിലർക്കൊക്കെ ഇണ്ടായിണ്ട് പർഞ്ഞേക്കാ
ഉം പിന്നെ കല്യാണം പരിപാടിയൊന്നുംല്ലേ
ഇല്ലില്ല ഇല്ല
ഉം
ല്ലണന്നില്ല
ആഹ്
ആഹ് അങ്ങല്യാണ്ടോ
ഇല്ലേ അപ്പൊ ഈ മാസം കുറവാ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ടേയിക്കോ
ആഹ് സ്കൂള് തുറക്കുമ്പോളന്നെയല്ലേ എല്ലാ പരിപാടിയും
ആഹ്
കുറഞ്ഞ് കുറഞ്ഞ് വരുവാ
ആഹ് ചക്കൊക്കെണ്ടോ അവിടെ ഉം ചക്കോണ്ട് എന്താ ഇണ്ടാ ക്കല്
ചക്കാ ച ചക്ക കൂട്ടാനന്നെ ഇണ്ടാക്കും പിന്നെ ച ക്ക ചെലേപ്പോ പൊരിച്ചും ചെറ്താക്കി എര്ഞ്ഞാണ്ടെ ആഹ് പൊരിച്ചും ആഹ് പിന്നെ ഒരൂസം ചക്ക മിക്സീട്ട് അരച്ചാണ്ട് വാഴന്റെലേ പൊയിഞ്ഞാണ്ടൊര് ഏതോ ഒരു സാധനം ഉണ്ടാക്കി
പച്ച ചക്ക
പഴുത്തച്ചക്ക മിക്സീട്ട് അരച്ചണ്ടേക്ക് അരിപ്പൊടി കൂട്ടിയണ്ട് ആ ആവിൽ വേവിച്ച്
ഏ രസൊണ്ട
കൊഴപ്പൊന്നുമില്ല ഫസ്റ്റായിട്ട് രസം തോന്നാ ആദ്യായിട്ടുണ്ടാക്കിയനി അത് ഉം പിന്നെന്താ
വേറെന്ത് ഉച്ചൊക്ക് ഉറങ്ങുവോ
ആ അങ്ങനെ ഉറങ്ങലൊന്നുമില്ല
ഉം ഫോണ് കാണല
ആ ഫോൺ ഇങ്ങനെ കണ്ടു തീർക്കും അല്ലെങ്കിൽ ഏ
സീരിയലും സിനിമൊക്കെ കാണുവ
അങ്ങനെയൊന്നൂല
ഉം
സിരിയലും സിനിമയൊന്നും കാണണില്ല
ഉം കൊതുകൊക്കെ ഇണ്ടാ അവിട മഴയായിട്ട്
ആ